ഹലോ കേക്കാവോടാ ആ പറഞ്ഞോ
പിന്നെന്താ വിശേഷൊക്കെ?
കൊഴപ്പില്ല ഇങ്ങനൊക്കെ പോണു. അവിടെയോ
പ്പല്ല
ആഹ് ആ എന്നട്ട് മറ്റേ ആഹ് കോളേജിലെല്ലാരുടെ ഉണ്ടോ
ഇല്ല അങ്ങനെ ഞാൻ പറഞ്ഞല്ലോ വലുതായിട്ടൊന്നും ആരോടും മിണ്ടത്തില്ല ബോയ്സിനോട് മാത്രം മിണ്ടത്തുള്ളൂ
ആ എന്ന ഗേൾസിൻ്റടുത്ത് മിണ്ടാത്തെ
ആ ഞാൻ ഓള്റടി കമ്മിറ്റടാണേ ഓ അത് അവൾക്കിഷ്ടയില്ല
അയിനെന്നാ പെമ്പുള്ളേര് മിണ്ടുന്നേന്ന്
ഓ അത് മോശമല്ലേ
എത്ര നാളിങ്ങനെ മിണ്ടാതെക്കെയിരിക്കും
എത്ര നാളിങ്ങനെ ആ കൊച്ചു മിണ്ടും
ഓ ഓ പിന്നെന്നാ ഇയാൾക്ക് മിണ്ടിയാ
ഓ അത് മോശമല്ലേ അവര് കാണിക്കുന്നത് പോലെ നമുക്ക് കാണിക്കാൻ പറ്റുവോ?
ഓ ട്രൂലബ്ബാണോ
ട്രൂല വ്വാ
ഓ നാല് വർഷം കഴിഞ്ഞാ കൊച്ചിനത്തേച്ചിട്ട് പോകാനല്ലേ എല്ലായിടത്തും അങ്ങനെങ്ങനെ തന്നെ
എല്ലാരും ചെ ന്നപോലെ ബാക്കിയുള്ളോർക്ക് ചെയ്യാൻ പറ്റുവോ.
പറയാൻ പറ്റത്തില്ല എല്ലാരും ഇങ്ങനെക്കെയാ പറയാറുള്ളേ.
ഞാനങ്ങനെയല്ല.
ഊം
സെറ്റാവോ
ഞങ്ങള് സെറ്റാ.
അല്ല ലൈഫില് സെറ്റാവോന്ന് ലൈഫില് സെറ്റാവോന്ന്.
പ്പായിട്ടും സെറ്റാവും.
ഉം
ഇയാൾക്കോ
എനിക്ക് ആ ഇവടെ ഒരു റിലേഷൻ ഉണ്ടടാ.
ആഹ ഓക്കെ ഓക്കെ
പിന്നെ
പിന്നെ
ബസ്റ്റീസ് ഒക്കെ ഉണ്ടോ
ഇല്ല ഞാൻ പറഞ്ഞല്ലോ നമ്മള് ഗേൽസുയിട്ട് അത്ര
ഇവിടെ വന്നിട്ട് ആരോടും മിണ്ടിന്നില്ലേ
ഇവിടെ വന്ന് കഴിഞ്ഞിട്ട് ഞാന് അവളുടെ എന്റെ ഒരു എന്റെ കൊച്ചല്ലേ അവളുടെ ഒരു രണ്ട് മൂന്ന് കൂട്ടുകാരിളോട് മാത്രേ മിണ്ടിയിട്ടുള്ളൂ വേറെ ആരോടും എങ്ങനെ മിണ്ടിട്ടില്ല
സീനിയേഴ്സ് ആയിട്ടോ ഗേൾസ് ആയിട്ടോ ഒന്നും വേണ്ടിയിട്ടില്ല
ഇല്ലല്ല എന്തേലും കാര്യംമുണ്ടെങ്കിൽ മാത്രം
പിന്നെ
പിന്നെ
പിന്നെന്തണ്ട്
പിന്നെ ഇങ്ങനെയൊക്കെ പോന്നുന്നു കൊഴപ്പൊന്നുമില്ല
ആഹ് എന്നാ നാട്ടിലോട്ടൊക്കെ പോന്നേ
നാട്ടിലോട്ട് ഒന്നും തീ തീരുമാനിച്ചില്ല ഇന്നലെ വീട്ടിന്ന് വിളിച്ചായിരുന്നേ ഇന്നലെ വീട്ടിന്ന് വിളിച്ചിട്ട് പൈസൊക്കെ അയച്ചന്നായിരുന്നു തല്ലാം പറഞ്ഞേ ഒന്നുന്ന ചുമ്മാ ഇവിടെ നിന്ന് മടുത്തു പിന്നെ
നമ്മളിവിടെ നമ്മളിവിടെ പഠിക്കാനല്ലേ വന്നേ അന്നേരം നമ്മള് എന്ത് പ്രദി സദികടന്ന് നേരണോന്നല്ലേ വീട്ടുകാരുടെ അടുത്ത് എപ്പഴും വിളിച്ച് പൈസയിട് പൈസയിട് നാട്ടി വരാനാന്ന് പറഞ്ഞ അവര് എവിടന്നിട്ടുണ്ടാക്കാനാ
ഓ
അവർക്കും അവരുടായ കാര്യങ്ങളൊക്കെ ഇല്ലേ
ഓ നാട്ടി പോകണന്ന് തോന്നിയ താൻ നാട്ടി പോത്തില്ലേ
പോണം എന്ന് തോന്നിയ എങ്ങനെ പക്ഷേ വീട്ടാരുടെ അവസ്ഥ കൂടെ നമ്മളെ ആലോചിക്കണ്ടായ അപ്പൊ അതില് പൈസ ഉണ്ടോ ഇപ്പഴും അങ്ങോട്ട് പോന്നേന് ഇങ്ങോട്ട് പോകുന്നേന് ഒക്കെ ഭയങ്കര ചെലവല്ലേ ഇപ്പ ബസ്സിനായാലും ട്രെയിനായാലും മച്ച് നമ്മൾ എന്നാലും വീട്ടുകാരുടെ സാഹചര്യങ്ങള നോക്കിട്ട് പോ അല്ല എടുത്താടി ന നമ്മുടെ ആവസ്ഥ മാത്രം എങ്ങനെയാ
ഉ
ഉ പെട്ടെന്ന് പോയിട്ട് പെട്ടന്ന് വരാനാണെങ്കി പിന്നെന്നാ എന്തിനാ വെറുതെ
അല്ലയാ ആ ഞാൻ പറഞ്ഞല്ലോ ആ എനിക്ക് അവളെ വിട്ടു നിൽക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാ. സോ ആഹ് സാറ്റെർ ഫ്രൈഡേ വൈക്ട്ട് കേറിട്ട് ആ സൺഡേ രാവിലെ വരാനോ അല്ലെ ങ്കി മൺണ്ടേ രാവിലെ വരാനോ
ആണോ അവളും അങ്ങനെ ഫ്രൈഡേ വ ഏട്ട് പോയിട്ട് ഒരോസയാള് ഇവിടുള്ളപ്പം ഫ്രൈഡേ വൈകിട്ട് പോയിട്ട് മൺണ്ടേ രാവിലെ വരുമ്പം യാക്ക് എന്തോ തോന്നും
അത് നല്ല സങ്കടംതോന്നും
ആഹ് അതുപോലെല്ലാരികോ ആ കൊച്ചിനും അങ്ങനെ ആയിരിക്കുവല്ലോ സ്വന്തം കാര്യം മ. സ്വന്തം കാര്യം മാത്രം നോക്കല്ലല്ലോ ഓപ്പോസിറ്റ് നിക്കുന്ന ആള്ടെ നിങ്ങളെ നമ്മള് നോക്കണ്ടായോ
ആ കൊച്ചിന് അങ്ങൻത്തൊരു വികാരം ഒന്നുല്ല
ഓയ് വാ. അതിയാള് പർഞ്ഞ മാത്രം ആ കൊച്ചിന്റെ മനസ്സിലെന്തുവാന്ന് ഇയാക്കെങ്ങനെ അറിയാൻ പറ്റും കണ്ടു ഊഹിച്ചെടുക്കാനുള്ള ദിവ്യ സൃഷ് ക്കെണ്ടോ
എന്നാലും ആഹ് കൊച്ച് ഓരോരോ ബിഹേവിയർ കാണിക്കുമ്പം നമുക്ക് മനസ്സിലാവൂല്ലോ പെട്ടെന്ന്
ത് അയാണ്ടെ ക്യാരക്ടർ അങ്ങനെ ആയിരിക്കുല്ലെ അയാള് അപ്പഴ്ത്തെ ഒരിതിലിങ്ങനെ പറയുവായിരിക്കും. എന്നിട്ട് ആകൊച്ച് അങ്ങോട്ട് വന്ന് മിണ്ടാറില്ലേ
മിണ്ടാറ്
ആ പിന്നെന്തുവാ അപ്പൊ ഇയാള് അപ്പൊങ്ങനെ ആ കൊച്ചിന്റെട്ത്തെന്തെലും വഴക്കുണ്ടാകുമ്പോ ഇയാളും ഇങ്ങനെന്നെയായിരിക്കുവല്ലോ
ഏയ് ഞങ്ങള് വഴക്കുണ്ടാവാറില്ല വഴക്കൊ തായെങ്കിലും ഞങ്ങള് പെട്ടെന്ന് പെട്ടെന്ന് മിണ്ടും കാരണം ഞങ്ങക്ക് പരസ്പരം മിണ്ടാതിരിക്കാൻ പറ്റത്തില്ല
അല്ല സപ്പോസ് നമ്മള് വഴക്കുണ്ടാവുമ്പോ ഇയാളുടെങ്ങന ഇയാള് ഇങ്ങനൊക്കെ ആയിരിക്കുവല്ലോ പറയുന്നേ
ഏയ്
ഉം അങ്ങനെ രണ്ടു സൈഡും നമ്മള് നിന്ന് ചിന്തിക്കണം ഒരു സൈഡ് മാത്രം ഇപ്പം തന്റെ ഭാഗം മാത്രം നിന്ന് ചിന്തിച്ചാ ഇയാൾക്ക് തോന്നും ഇയാള് പറയുന്നതാ ശരി ഇയാൾ ചെയ്യുന്നതാ ശരി നമുക്ക് തോന്നും
ഏയ് ഞാൻ ഒരി ഞാൻ ഒരിക്കലും ഞാൻ ഒരിക്കലും പറയത്തില്ല ഞാൻ- ചെയ്യ്ന്നത് ശരിയെന്ന് ഞാൻ ഒരിക്കലും പറയ
ആ എന്നാലും നമ്മള് അപ്പഴത്തെ ദേഷ്യം നമ്മള് - എന്തും കാണിക്കും രണ്ട് സൈഡിലാണ് സിന്തി ക്കണം
ഓ അതെ അതെ
മൃഗവോ വട്ടിയോ പൂച്ചിയോ ഒന്നും അല്ലല്ലോ
ഏയ് ഞാൻ നിങ്ങളോട് ഒരു ചുമ്മാ ഒരു കാര്യം ചോദിക്കട്ടെ
ചോയിക്ക്
ഇപ്പൊ നിങ്ങടെ ചെറക്കനില്ലേ ആ ചെറുക്കൻ നിങ്ങടെ കൂട്ടുകാരന്റെ അല്ല ചെറുക്കൻ നിങ്ങടെ കൂട്ടുകാരിയുടെ ഫ്രണ്ട് വെച്ചങ്ങ് മിണ്ടുവാ തനിക്ക് എന്തേലും തോന്നുവോ
ഇല്ല അങ്ങനെ തോന്നത്തില്ല നമ്മള് ന്തിനാ അങ്ങനെ ഫ്രണ്ട്സിന്റെ ഇടയ്ക്ക് നമുക്ക് പൊസസീവ് കാരണം നമ്മളിപ്പം ഇയാള്പ്പോ ങ്ങനെ പറയാ ഉം ഞാനിപ്പ എന്റെ ചെറക്കന്റെടുത്ത് നി ക്കിന്നേൻ്റെ കട്ടൊന്നും ആല്ലായിരിക്കുമല്ലോ ഫ്രണ്ട്സിൻ്റടുത്ത് നിക്കുന്നേ
ഓ
അവിടെ നമുക്ക് നല്ല ഡിസ്റ്റൻസ് കാണും നമ്മള് സംസാരിക്കുന്ന ആയാലും എങ്ങനെയായാലും
ഓ
തുറന്ന് പറയുന്നത് മറ്റൊരാളോടായിരിക്കും ഓക്കെ
ഓക്കെ
മൻസിലയോ
ഓക്കേ ഓക്കെ ഓക്കെ
ഊം പക്ഷെ എന്നും പറഞ്ഞ് ബോയി സങ്ങനെ ഗേൾസിന് ഭയങ്കര ഇതായിരിക്കും കേട്ടോ ഗേൾസ് മിണ്ടുന്നേന്റെ കൂട്ടല്ലാട്ടോ അതുകൊണ്ട് കൊച്ചിന് ഇഷ്ട അല്ലെങ്കി താൻ അങ്ങനെ ഒന്നും ചെയ്യൻ പോണ്ട കേട്ടോ.
ഇല്ലില്ല. ഞാ ങ്ങനെ ചെയ്യത്തില്ല.
ചെയ്യില്യാട്ടോ. ചിലപ്പോ പറയാൻ പറ്റ ത്തില്ല. എല്ലാവര്ടേം മുന്നി വെച്ചൊക്കെ കൊച്ചല്ലേ ചവുക്കനൊക്കെ അടിച്ച് പൊട്ടിച്ചാ
ഏയ് അങ്ങനെ അങ്ങനൊന്നും ചെ അങ്ങനൊന്നും ചെയ്യത്തില്ല. പാവ വാ
ആഹ്
ഞാൻ പറഞ്ഞല്ലോ ഞങ്ങളെന്ത് എന്ത് പ്രശ്നംണ്ടെങ്കിലും ഒന്നെങ്കി അന്ന് വയ്കിട്ട് അല്ലെങ്കിൽ പി റ്റോസം രാവിലെ പ്പ ഒന്ന് കണ്ടാ തീരാവ്ന്ന പ്രശ്ന ഒള്ളു ഞങ്ങക്ക്.
ച്ച് വന്ന് മിണ്ടാണ്ടല്ലേ.
കൊച്ചു വന്ന് മിണ്ടി മിണ്ടി കൊച്ചു മിണ്ടത്തില്ല. ഞാൻ അങ്ങോട്ടും ചെന്ന് മിണ്ടും
ഇനിയൊരു ദുവസം ഇയാള് മിണ്ടാതിരിയാ, കൊച്ച് വന്ന് മിണ്ടോന്ന് നോക്കാം.
ഏയ്
ഉം എപ്പഴും എപ്പഴും ഇയാൾ അങ്ങ് താന്ന് കൊടുത്താലെങ്ങനെയാ.
അല്ല അത് കൊഴപ്പില്ല
ഓ പിന്നെ ഇങ്ങളെ കാര്യം കോളേജിലോ ഹോസ്റ്റലോ ആണോ സീന് ഒക്കെ ഉണ്ടോ
സീനൊന്നുമില്ല കോളേജിൽ ഫുളറിയാം ഹോസ്റ്റലിൽ ഫുള് അറിയാം സീനിയേഴസ് ജൂനിയേഴ്സ് ഞങ്ങടെ കാര്യം എല്ലാർക്കും അറിയാം അത് ഞങ്ങളി ങ്ങനെ സംസാരിക്കുമ്പം ഞങ്ങള് ഞങ്ങടെ കോളേജിന്റെ അടുത്തരു മാളുണ്ടേ
ആ
ആ ആ മാളി ൽ പോകുമ്പം ഞങ്ങടെ പ്രിൻസിപ്പളും ആ ചെയർമാനും ഒക്കെ അവര് ഹസ്ബൻഡാൻ വൈഫാ അപ്പം അവര് ഇടയ്ക്ക് ഞങ്ങളെ കണ്ടിട്ടുണ്ട് പിന്നെ കോളേജില് ഏയ് ആദ്യമേ ഇങ്ങനെ ചുമ്മാ കളിയാ ക്കുവാരുന്നു പിന്നെ ഇപ്പൊ കൊഴപ്പൊന്നൂല്ല
ആ പിന്നെ നമ്മുക്ക് എല്ലാർക്കും വാണ്ണിങ് തരും പിന്നെ നമ്മള് വീണ്ടും അങ്ങനെ അവർടെ മുന്നിൽ വെച്ച് അങ്ങനെ നമ്മള് വാക്ക് ധിക്കരിക്കുവാണെങ്കി അവർക്ക് സ്വാഭാവികമായിട്ട് ദേശ്യം വരുവല്ലോ
ഏയ് ഇവിടുത്തെ ആൾക്കാരെല്ലാം നല്ല ഫ്രണ്ട്ലിയ
അയ്യോ ആണാണ്
ഉം അതെ അതെ
എന്നാലും വീട്ടാരെക്കൂടെ ചിന്തിക്കണ്ടായോ നമ്മളെ വീട്ടിന്നാവുമ്പം എന്നാലും നമ്മൾ വീട്ടിൽന്ന് ഇവിടെ വരുമ്പോ നമ്മൾ ഇങ്ങ അങ്ങനൊക്കെ നടക്കുമ്പോം വൈ കിട്ടാ ര് അത്രയും പൈസ കൊടുത്ത ക്കെ നമ്മളെ പഠിപ്പിക്കുന്നേയല്ലേ
അല്ലെ ഇപ്പോളെ ഒരു കൊചിനെ കണ്ടു വക്കുവാണെങ്കിൽ പിന്നെ കൊഴപ്പൊന്നുമില്ലല്ലോ ഭാവിയിൽ അത് ഒരു നല്ല കാര്യമല്ലേ
ഇന്നവിടെ ലോങ് ഏൻ ദൂരമാന്നോ കേരളത്തിൽ എങ്ങനെയാ വേറെ വേറെ ഒത്തിരി ദൂരം ഉണ്ടോ സ്ഥലം തമ്മി
ആ ഒരു നൂറ്റി തൊണ്ണൂ റ്റാറ് കിലോമീറ്റർ ഉള്ളൂ തൊണ്ണൂറ്റാറ് കൊറചെയുള്ളൂ അത് കൊഴ പൊന്നുല്യാ ഇടയ്ക്കിടയ്ക്ക് ഞാൻ കാണാൻ പോവാറുണ്ട്
ആണോ ഓ കൊച്ച് ന്നിട്ട് ഇറങ്ങിയൊക്കെ വരുവോ കാണാൻ കൊച്ച് കാണാനൊ ക്കെ എറങ്ങി വരുവോ
ആ കാണാൻ ഞങ്ങള് സിറ്റിയിൽ വെച്ചേ മീറ്റ് ചെയ്യത്തുള്ളൂ വീട്ടിൽ പോയി മീറ്റ് ചെയ്യത്തില്ല എടാ ഉം
അങ്ങനെയാണ് അന്നേരം കാര്യങ്ങള്
ഉം അതെ അതെ അതെ അതെ
ഉം
അലോ
പിന്നെ ഓ ആ എന്തേ അവിടെ എല്ലാരും എന്തേ
എല്ലാരും ഇവിടെണ്ട്
പഠിക്കുവാണോ എല്ലാവരും
എല്ലാരും കിടക്കുന്നു നാളെ സൺഡേ അല്ലേ അതൊണ്ട
പിന്നെ
ആഹ് പറഞ്ഞോ
സുഖമാണോ
സുഖാണ്
ഉം കൊഴപ്പം ഇല്ല ഇങ്ങനെയൊക്കെ പോന്നു
ഉം
ആ അവിടെയോ
കൊഴപ്പില്ല ആഹ് മഴണ്ട് ചാറുന്നുണ്ടായിരുന്നു
ഉം കേരളത്തിൽ ഭയങ്കര മഴയാണൊക്കെ എല്ലാരും പറയുന്നെ
ഉം കേരളത്തിൽ ഓറഞ്ച് അലേർട്ട് യെല്ലോ അലേർട്ട് ഒക്കെയ ആണല്ലോ
പിന്നെ
അവിടെ മഴയൊക്കെ ഉണ്ടോ
ഇവിടെ ആ കൊഴപ്പില്ല
ഉം
ലേക്കുണ്ട്
ഉം ഓക്കെ ഓക്കെ
പിന്നെ
പിന്നെ എങ്ങനെയൊക്കെ പോകുന്നു
ഉം
നാസ്‌ലി
പഠിക്കുന്നൊന്നുംല്ലേ
പഠിക്കണം അല്ല നാളെ സൺ‌ഡേ ആണല്ലോ അപ്പം ദേ ഇന്ന് ക്ലാസ് ഉണ്ടായിരുന്നു ഉച്ചവരെ ക്ലാസ്സ്‌ ഉണ്ടായിരുന്നു
നാളെ നാളെ ഫുൾ ഡേ ഇന്ന് പഠിക്കാനായിരിക്കുംല്ലേ
ഏയ് നാളെ ഔട്ടിങ് പോകും
എങ്ങനെ ഞായറാഴ്ച എപ്പോഴും ഔറ്റിംഗിന് പോകന്നേ ഇവിടെങ്ങാനും കിടന്നു ഉറങ്ങിയാ പോരേ
ഏ കൊച്ചിന്റെ കൂടെ
കൊചിനെക്കൊണ്ട് എവിടെ പോകുന്നേ
ഇവിടെ അടുത്ത് ഇലക്ട്രോണിസിറ്റി ഫുഡ് കഴിക്കാനൊക്കെ ആയിട്ട്-
ആ ശെരിയെടാ ഞാൻ വിളിക്കാ നിന്നെ ഇപ്പൊ